അല്ല
ഹലോ
എന്താണ് വിശേഷം
നല്ല വിശേഷം എവിടെയോ അവിടെ എന്താ വിശേഷം ഉം
നല്ല വിശേഷാണ് പോണ്ട് മഴയൊക്കെണ്ടോന്ന് ചോദിക്കും
ഇല്ല ഇന്നപ്പോ മഴയൊന്നും ഇല്ല മഴ കൊറവാണ് ഇന്ന് ഇന്നലെയൊക്കെ ഇന്നലെ നല്ല വെയിലാണ് മൂടലാണ് ഇതുവരെ ഇപ്പ അ വെയിലായിട്ട് വന്നിട്ടുണ്ട് ചെറുതായിട്ട് ചെറിയ തോതിൽ അവിടെയൊ
അം
ഏ റേഞ്ച് ഇഷ്യൂ ഉണ്ടോ കേൾക്കുന്നില്ലല്ലോ മുറിഞ്ഞു മുറിഞ്ഞു പോകണ്
ഇല്ല ചില സമയത്ത് മുറിഞ്ഞു മുറിഞ്ഞു പോവാ ആഹ ഇപ്പൊ കേൾക്കുന്നുണ്ട്